ഹലോ ഉം
ഹലോ
ആ എന്തർത്താനം
എന്താ സുഖന്നെ എന്താന്റർത്താനം
എന്താല്ലത് സുഖം തന്നെ അങ്ങനെ പോണു എന്ത്‌ ഇവിടെണ്ട് ഒരാള് കളിക്കാൻ വാണ്ടി പെയ്ക്ക്ണ് ഒരാള് വിടെണ്ട്
ഓ
എന്താ പണി ചായക്ക് കുടിച്ചോ
ചായ കുടിച്ചില്ല ചൂടൊക്കെല്ലേ അതോണ്ട് ചായൊന്നും കുടിച്ചില്ല
ഏ അത് ശരി ഭയങ്കര ചൂടാ ലേ
ആഹ്
ഉം സഹിക്കാൻ പറ്റാത്ത ചൂട് കെട്ക്കാനും വയ്യ പൊർത്ത്ക്ക് എർങ്ങാനും വെയ്യാത്ത മാതിരി
ഇയ്യ് ചായ കുട്ച്ചോ?
ഇല്ലേ ചായ കുടിച്ചില്ല ജ്യൂസ് എന്തേലും ണ്ടാക്കി കുടിക്കല വൈകുന്നേരം ചായന്റെ കുടി
ചൂടായോണ്ടായിരിക്കുലേ ഹലോ കേക്കില്ലേ
ചൂടോണ്ട് കേക്ക്ണ്ൽ
കേക്കില്ലേ
ആ ആ കേക്ക്ണ്ട് പൊർത്തും നിക്കാ വയ്യ അകത്തും നിക്കാ വയ്യാത്ത ചൂടാ ലേ
ആ ആവിച്ചല
ആ ഭയങ്കര ആവിച്ചല എന്തൊര് ചൂട്ന്ന മഴയ്തീന ന്നലെ
ആ ന്നലെ മഴയ്തിനു അതോണ്ട് കൊർച്ച് ഇന്നയ്ക്ക് കൊർച്ച് തൺപ്പ്ണ്ട്
ആ രാവിലെ അല്ലൊരു ആശ്വാസം ണ്ടായ് നുലേ ഇപ്പൊ ഉച്ചക്കായപ്പൊ ഇൻക്ക് തോന്നാ പിന്നെ അതേപോലെ തന്നെ ചൂടായി ക്ക്ണ് രാവിലൊക്കെ നല്ല ആ നൽ
ക്ക്ണ് നല്ല ചൂടാണ് എട്ക്ക് പോവുണ്ടോ ഹലോ
പിൻ ആ ആ അതാണ് ഈ എട്ക്കല ത് ന്നലെ മാത്രം ഒന്ന് പൊതച്ചൊന്ന് കടന്ന്ന്നലെ എത്ര ദിവസങ്ങൾക്ക് ശേഷണെന്നോ
ഉം ഇന്നലെ അവിടെ കരറ്റൊക്കെ പോയിനോ
ആ കറണ്ട്റ് പോ ഇന്നലെ ആ മഴൽ പെയ്ത് കാറ്റുണ്ടായിനല്ലേ കടകാച്ചുണ്ടായേനെ അവിടെ
ആഹ് കാറ്റും ഇടിയും മഴൊക്കെ ഉണ്ടായിരുന്നു
ആഹ് ആഹ് ആര് കാറ്റ് വന്നേ ആ കാറ്റിന് പോയതാ പിന്നെരു ഒമ്പതേമുക്കാല് പത്ത് മണിയൊക്കെ കയിക്കണ ആ കറണ്ട് വന്നപ്പോ
ഏ ഞങ്ങളൊ രു ഉറക്കം ഒറങ്ങി കഴിഞ്ഞേരം കറണ്ട് വന്നു
ആഹ് ന്നാ ശരി അപ്പൊ എന്തൊരു സുഖല്ല ഇന്നലെ ഫാൻ ഇല്ലെങ്കിലും ഇതാക്കില്ലെങ്കിലൊക്കെ നന്നല്ല കിടന് ഉറങ്ങാം അമാതിരിപെയ്തത്കൊണ്ടേ
ആഹ്
നല്ലൊരു സുഖം ഉണ്ടായി കുട്ടികൾക്കൊക്കെ ഒരു ഉറങ്ങാൻ പറ്റി മറ്റേത് എന്നും രാത്രിയയാൽ കരണ്ട് പോലും
ഉ കൊ
ചൂടും ആഹ് ഈ ചൂടു ആയിട്ട് എന്തോ ഒരു വെല്ലിയൽക്കും ഇറങ്ങാൻ കഴയില്ല കുട്ടികൾക്കും ഇറങ്ങാൻ കഴയില്ല
ആഹ എന്താ കാട്ടണ
ഉ ഇനിയിപ്പോഒരു മാസം അങ്ങനെ കഴിയണല്ലോ
ആഹ ഇനി മഴ പയ്യക്കാരോ ഇനി എടക്ക് മഴ പെയ്യും എന്നൊക്കെ അല്ലേ വാർത്തൽ പറഞ്ഞ കേട്ടേ
അങ്ങനെ കേട്ടു പെയ്ത് കിട്ടിയാല് വെള്ളം ഉണ്ടാവാൻ മതി നല്ല നിങ്ങൾക്ക് വെള്ളം ഉണ്ടോ അവിടെ
ആഹ് വെള്ളത്തിനോട് കൊടുക്കൊന്നുല്ല
എ എഏ ചില സ്ഥലത്തന്നല്ല ഇവിടെ കുറവാണ് ഇവിടെ ഞങ്ങളൊക്കെ ആയതുകൊണ്ട് ഒപ്പിച്ചാ അങ്ങനെ പോണ്
ആഹ്
ഒരാൾ കേറിയാ പിന്നെ വെള്ളം ബുദ്ധിമുട്ട വെള്ളത്തിന്
ആഹ്
അങ്ങനൊക്കെ ആകുമ്പോ കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ല സ്ഥല ങ്ങളാണെങ്കി നമുക്ക് അത്ര കുഴപ്പമില്ല ഇവിടെ അധിക വീട്ടിലും ഇല്ല ഒക്കെ പൈസ കൊടുത്താണ്ട് വെള്ളംടിക്കലും അങ്ങനെയൊക്കെയാണ്
നിങ്ങളത് കിണർ കുത്തിയ വെള്ളം അതോ പഞ്ചായത്ത് വെള്ളം അങ്ങനെ എന്താ
ഏ കിണറ് സാധാ കിണറുകുത്തിയതാ കുത്തിയതാണ് അടുത്തൊന്നല്ല പിന്നെ മുക്കണെങ്കിൽ നമുക്ക് വെള്ളം കുറഞ്ഞാലും മുക്കിയാലും മതി മുക്കണത് കുറച്ച് അടുത്തല്ല കുറ വിട്ടാണ് അപ്പൊ വെള്ളത്തിന് കുറച്ച് എടു കൊണ്ട അങ്ങോട്ട കൊണ്ടുവരാനൊന്നും കഴിയുല്ല എന്നാലുംകുറേ വീട്ട തോലി ഞങ്ങ ഒപ്പിച്ചൊപ്പിച്ച് പോണ് കൊറേ വീട്ടല് ഇവിടെ വണ്ടിക്ക് ങ്ങനെ പൈസ ഒക്കെ അടിക്കണു
ഏ
സ്ഥല ചെറ സ്ഥലങ്ങളൊന്നുംല്ല
എന്തെലും ആയ വല്യയഗതികേടാണ് അത്
ആഹ് അങ്ങനെന്നെ ചൂടായതാണ് ബുദ്ധിമുട്ട്
ഉം
രാത്രിയാമ്പോഴാണ് കരിയാട മുവേ
ആഹ് രാത്രി കററ്റും പോകും ചൂടും നിലത്ത് കിടക്കാനും പേടിയാണ് പാമ്പും വ
അപ്പൊ ആ ഫുള്ള് അതന്നെ കേൾക്കണുള്ളു
ഉം ജനവാതിൽ തുറന്നിടാനും പേടി
തുറന്ന് ഇടരുത് നിലത്ത് കിടക്കരുത് എന്നൊക്കെ പറഞ്ഞ കാണ്ടല്ലേ ഇപ്പൊ ഫുള്ള് കേൾക്കണത്
ആ പിന്നെ ചൂടിനേയും പേടി പാമ്പിനേയും
ആ പേരു പാമ്പിനെ പേടി എഎന്തും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥരെ നെൽത്ത് കട ക്കട്ടെന്ന് പറയാ അയിനും വയ്യ അവ്ടത്തെ പറഞ്ഞതന്നെ അതന്നെണ് പൊറത്ത് ഏത് ചൂടുണ്ടെങ്കിലും വാതില് തൊറാന്ന്ട്ട് കടക്കര്ത് നെൽത്ത് കടക്കരുത് ന്നല്ലേ പറീണേ
ആഹ്
എങ്ങനെ ഇൻട്ട് കേറിയ അറിലേ എവ്ടെ മുറ്റത്ത് കുട്ടിയാളെ വിടാൻ തന്നെ പേടിയ വെയിലിൻ്റെ തോണ്ട് അങ്ങനീ പേടിയന്നെ വെയിലാണിൽ പൊള്ളലേൽക്കല എല്ലോടുത്തായിട്ടേ
ആഹ് പൊറത്ത് പണിയെടുക്കുന്നോലൊക്കെ സമ്മയിക്കണം
ആഹ് ഓഹ് അപ്പഴാണ് ഇപ്പ ഈ ഒരു സമയ
ഹലോ ഹലോ
തോലൊക്കേ പുറത്തു പോയി പിന്നെ
എടക്ക് റേ
ഉം ആഹ് റാട് ഉം ഉം എടക്ക് റെയിഞ്ചി പോണ് കുട്ട്യാളൊക്കെ പൊറത്ത് വിട്നോടുത്ത് ഏതായാലും ശ്രദ്ധിക്ക മറ്റത് ബ വെയിലത്തം വെയിലത്ത് വിടാനും പറ്റൂല പൊള്ളലെന്തും എല്ലോടത്തും ഓക്കെ കുട്ട്യാക്കല്ലേ പെട്ടൊന്ന് കുട്ട്യാകന്നെ പ കുട്ടിയാളെ തൊലീ അറഞ്ഞ അത്ര തീരേ കട്ടിണ്ടാവില്ലല്ലോ
ഉം വല്ല്യോലെന്നെ മരിക്ക്ണ്ടല്ലോ
ആഹ് വള്ളം ചൂടോണ്ടല്ലേ കുഴഞ്ഞ് വീണാണ്ടന്ന്
വെയിലും പാമ്പിനി ഒക്കെ പേടിയെന്നേ
ഒക്കെ പേടിയന്നെണ് വെയിലത്ത്ക്ക് വിടരുത് വിടരുത് ന്നങ്ങനെ പറീണ്ട് കുട്ടിയാള് ഇവിടെക്കെ രാവിലെ ഉം പതിനൊന്ന് മണിയാമ്പോക്കിന് കുളിച്ച അകത്ത്ക്ക് ആക്കിയ പിന്നെ അഞ്ച് മണി അഞ്ചരക്കാ പുറത്ത് ക്ക് വിടണേ അതീ വെയിലിന്റെ ചൂടിനെ പേടിച്ചിട്ട് പിന്നെ പൊറത്ത്ക്ക് വിടാനും വയ്യ പുറത്തെ കുട്ടികളല്ല എവിടേലൊക്കെ പോയി കളിക്കേ അപ്പേ എവിട്ന്നേ നമ്മള് കാണൂല അറഞ്ഞിട്ട് കാര്യല്ലാ എവിട്ന്നേ റ്റങ്ങള് ഇങ്ങട്ട് കണ്ടാണ്ട് വരുന്നെ
ഈ വെക്കേഷൻ ആകുമ്പോ ഉം വെക്കേഷൻ ആകുമ്പോ എല്ലാ കുട്ട്യാളും വീട്ടിലുണ്ടാവും ചെയ്യും
ആഹ് അറ്റ് ഓൽക്ക് അയിറ്റങ്ങക്ക് കളിക്കാൻ കിട്ട്ണ ടൈമാണ് ഇപ്പൊ
ഉം ഓലെ പറഞ്ഞിട്ടും കാര്യല്ല
ആഹ് ഓൽക്ക ഇപ്രാവശ്യത്തെ വെക്കേഷൻ അങ്ങനെണ്ട് പോയി
ഉം ചൂടും പാമ്പും ഒക്കെ ആയിട്ട്
ഓക്കെ ആയിട്ട് ഇങ്ങനെ പോയേക്ക ഒറ്റ കുട്ടിയാക്കും ഇപ്പ്രവിശ്യത്തെ ഇതിനൊരു ഉഷാർ കിട്ടിലല്ലോ
ആഹ്
അതാണ് കുട്ടികൾക്ക് പൊറത്ത് ചൂടോണ്ടാനൊന്നാമത് ചൂടോണ്ടായതു കൊണ്ടാണ് ആഹ് പാമ്പപ്പുക്കുളും ജന്തുക്കുളും പൊറത്ത്ക്കറങ്ങണത്
ഉം ചൂടിന്റെ ശക്തി അമ്മാതിരി
ആഹ് അയന്നെ അമ്മാതിരില്ലേ വല്ല്യോക്കെന്നെ താങ്ങാൻ കഴിയിണില്ല പിന്നെല്ലേ കുട്ട്യാളത്
ഉം എപ്പോഴും വള്ളം കുടിക്കാനൊക്കെ പറയണ്ട് വള്ളൊക്കെ നല്ലോംകുടിച്ചോണ്ട് കുട്ടിയാക്കൊക്കെ നല്ലോം കൊടുത്തോണ്ടി
നല്ലോ അതെന്നെ അത്രന്നെ ഉള്ളൂ അയിഞ്ഞി രാത്രി ആയാലും പകലായാലൊക്കെ കുട്ട്യാളെന്നെ ചോയിച്ചു കുടിച്ചാത കുട്ട്യാളെന്നു ഇപ്പൊക്കെ ചോയിച്ച്ങ്ങനെ വെള്ളം മതി ഒന്നും തിന്നാ വാണ്ടാ ഫുള്ള് വെള്ളം മാത്രം മതി
അതന്നെ
എന്നിട്ട് എവടെ കളിക്കാ വുട്ടോ വൈകുന്നേരം ആയപ്പോ പിന്നെ
ഇല്ല ഒപ്പൊ നാല് മണിയാരെ ഒറങ്ങിയത്
ഏഹ് അഹ് ശരി ഈ ഒരു ടൈമിലെ വുടുള്ളൂ ഒരു അഞ്ച് മണി അഞ്ചരായിട്ടെ പൊറത്ത്ക്ക് ഇറങ്ങാള്ളു അത് വരെ വെയിലായതു കൊണ്ടേ
ആഹ് ചൂടല്ലേ ചൂടായതു കൊണ്ട് ടൂറും പോവാ കയ്യൂല ഈ വെയിലത്തും
എന്തൊക്കെ
ഏഹ്
ഇവിടെ പിന്നെ കഞ്ചിലസ് അതേമാതിരി നല്ല ചൂട് ഒരീസങ്ങനെ സ്മെല്ല് തോന്നിയേ എന്നിട്ട് പിന്നെ ഉം അപ്പൊ പിന്നെ എന്തേ കാരം ഗതി കാണ്ണുല്ല പിന്നെ പോയോക്കിയപ്പ ഞാൻ എന്താ ചെറിയത ന്തോ ചാടിയതാണ് പ്പത്തി സമയയാവും ചെയ്യാ ഒഴിവാക്കല്ല വെള്ളട ഒഴിവാക്കല്ലാതെ നിവർത്തില്ലല്ലോ ഫുള്ള് അടിച്ച് ഒഴിവാക്കി കിണർ വൃത്തിയാക്കിയാരെ പിന്നെ അതാണ് നമ്മള് ഇപ്രാവശ്യം വെള്ളം കുറയും കുറച്ച മുന്നേ കുറച്ച് മുന്നേ തുടക്കത്തില്ലന്ന അതാണ് ഇപ്രശ്യം ഞങ്ങക്ക് കുറച്ച് വെള്ളം കുറയാൻ കാരണം അല്ല ഇങ്ങനെ കുറയല്ലൊന്നുല്ല വടെ
ആഹ് എല്ലാ വെള്ളം ഒഴിവാക്കിയിട്ടായിരിക്കുല്ലെ
ആഹ് ആഹ് എല്ലാ വള്ളം ഒഴിവാക്കി അടിച്ച് മുയവന ഒയ്വാക്കിയില്ലേ
ആഹ് ആഹ്
ട്ട അപ്പ അതേക്കാരം നിങ്ങൾക്ക് അവിടെ നിങ്ങുടെ അവിടെ പാടാ
ആഹ് അവിടെ ഞങ്ങ റോഡ് കഴിഞ്ഞിട്ട് അയ്ന്റെ അപ്പുറത്ത് പാടൊക്കെ തന്നെണ്
ആഹ് അതാവും ചിലപ്പോ ഇങ്ങക്ക് വെള്ളത്തിനൊ എതാവും വെള്ളത്തിനോര് ബുദ്ധിമുട്ടൊന്ന ഇല്ലാത്തല്ലേ
ഉം ഇതുവരെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല ഇങ്ങത്തെ ചൂട് തന്നെ പിന്നെ ഒരു മാസം കൂടിയ ആണെങ്കിൽ ചെലപ്പക്ക് വെള്ളത്തി എല്ലാർക്കും
ആഹ് ബുദ്ധിമുട്ടാവും ഉം ഇങ്ങനെയാണ് നലക്കണ വെച്ചെങ്കിൽ ഇല്ലൾക്കൊക്കെ എല്ലാതന്നാകും
ഉം
അങ്ങനത്തെത അങ്ങട്ടാണ ഈ പോക്ക് ഇങ്ങനെ ആണെങ്ക ഇന്നൽക്കത മായ അടക്ക് അതേമാതിരി ഒ അടക്ക് പെയ്താതിലെ
ആഹ് എടക്ക്‌ മയ പെയ്താൽ മതി എന്നാ ചൂടിന് കുറച്ച് കുറവുണ്ടാവും
ചൂടിനും കുറച്ച് കുറവുണ്ടാവും പിന്നെ കിണറ്റിലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുവേ ഇന്നൽക്കത്ത മയമായ പോകവാണെങ്കിൽ കുറച്ച് കൂട ക അരമണിക്കൂർ മുക്ക മണിക്കൂർ് ചെയ്തുക്കണ മഴ
പെയ്തിനല്ല ഉം നല്ല കാറ്റും ഇടിയൊക്കെ
ആഹ് കാറ്റുടിയൊക്കെ ഉണ്ടായിന്
അട മരങ്ങളൊക്കെ വീണഞ്ഞ
മരങ്ങൾ ഇപടെ അടുത്തൊന്നും വീണിട്ടില്ല
ഉം
ത് കറണ്ട് പോയപ്പോ ഞാൻ കത് ഇവിടെ എവിടെയും വീടണാവാന്ന് പിന്നെ എന്തേ ആവോ മയ് കാറ്റടിച്ച എവിടെയും വീണാണ് അതേ കാല എന്ത് കറന്റൊക്കെ പോയതേ അല്ലല്ലേ പവർ കട്ടാണ് ഒന്ന് രാത്രി ആയറ് പവർ കട്ട് ഉണ്ട്
ഉം
ഒരു പതിനൊന്ന മണിക ആകുമ്പോ പത്തര പതിനൊന്നണി ആാവുമ്പോ എന്നും ഡൈലി ഉണ്ടല്ലോ
ആഹ് എന്ന ഇന്നലെ അൊണ്ട് മയത കൊണ്ട് കുറച്ച് സുഖം ഇണ്ടായിന്
ആഹ് ഒരു സുഖണ്ടായിനി കൊറച്ച് ആഹ് ആഹ്
എന്തൊക്ക
പിൻ പിന്നെന്താ നല്ലേ
ഉം
എന്താണ്ട് പണി
എന്താ ഒന്നുല്ല ഇവടെ വെറുതിരിക്കും
ആഹ് ശരി എന്നാ എന്നാ ശരിന്നാ ആയിക്കോട്ടെ
ആഹ് ആഹ് ന്നായിക്കോട്ടെ